എന്തൊക്കെ വർ-
നല്ലർത്താനം എന്തൻ്റെർത്താനം
ഏഹ്
കൊറേ ആയല്ലോ കണ്ടിട്ടൊക്കെ
ചായുട്ച്ചാ
ആഹ് ചായ കുടിച്ചേ ജ്ജ് കുട്ച്ചോ
ആഹ് ചാ ഞാൻ ച കാലി ചായുട്ച്ച് കടിന്നിട്ടില്ല
ഏഹ്യ് അതെന്തെ ആയിട്ടില്ലേ
അയിക്കണ് ചായും കടിം ചോറും കൂട്ടാനൊക്കെ ആയി
ഏഹ് എല്ലാത്ര പെട്ടന്നായോ
ആഹ് ഇൻ്റമ്മാക്ക് വേം എട്ടരാവുമ്പോത്തിന് ചായിം ചോറും കൂട്ടാനൊക്കെ വേ ആവണം മ്മ നേരത്തെ അഞ്ച് മണിക്ക് നീക്കുവേ
ആ ആഹ് ശരി
ഉം
അപ്പോ വേഗാവുല്ലേ എല്ലാം
അപ്പോ വേഗം പിന്നെ ഞങ്ങക്കടിച്ചോരി തൊട്ക്കാനുള്ളു
ആഹ് ശരി ആഹ് ആപ്പ പണി ഉണ്ടാവൂലല്ലോല്ലെ അവനാ ൻ്റെ -കുമ്പോ
ഇതെന്താ സുഖല്ലൻക്ക് അൻ്റൊരു വിവരൂല്ലല്ലോ പണ്ടത്തെ പോലെ വിളിം കാര്യങ്ങളൊന്നുംല്ല അന്റെ ഒരു പണ്ടത്തെ പോലെ ഒരു വുളിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ
ആഹ് ഞാപ്പൊ ആരിം വിളിക്കാൻ പോലില്ലടി എന്താണ് ഫുള്ള് തെർക്കല്ലേ ഇപ്പ അന്റെ നമ്പർ കിട്ടിയപ്പങ്ങനെ വിളിച്
കല്യാണണ്ടല്ലോ ജിൻ ജിൻ് ഡ്രസ്സ്ടുക്കാണ്ടാ
ല്യാണം?
ആ ഏതോ ഒരു പെൺകുട്ടർ കല്യാണുണ്ട് ഗ്രൂപ്പിലിട്ടിക്കണല്ലോ മറ്റേ ഈ സേവ് ദെ ഡൈറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ചെല്ലാം പോവാൻ പറഞ്ഞിക്കണല്ലോ അപ്പൊ
ഇന്നാ നമ്മക്കൊപ്പം പോവ്വലേ പോവന്നാല് ഞാൻ ഗൂപ്പ് കണ്ടീനി പി
എന്നാ ജ് ഏ താവ അനക്ക് എപ്പളാ ഒയിവ്
അ
എല്ലാവർക്കും ഒരേ പോലത്തെത്ത് ഇട്ടാലോ എല്ല സാരി റ്റണോ സാരി ചുറ്റണോ
ഷീല ടുത്തിട്ട് ഡ്രസ്സ് അടുപ്പിച്ചാൻ കൊടുത്താലോ അതെങ്ങനെണ്ടാവും
ആഹ്
അങ്ങനാക്കല്ലേ
ആഹ
ഞാനാ ഗ്രൂപ്പില് വിട്ടനാ ഗ്രൂപ്പിലിട്ടഅ ഞാൻ കണ്ട്ക്ണ് പിന്നെ ഞാൻ ആ കാര്യം തന്നെ മറന്നിണ് പിന്നാരും വിളിച്ചാനൊന്നുല്ലല്ലോ അതെന്നെ ആഹ് മഴയൊക്കെ ആയിട്ടേ ഓഡിറ്റോറിയത്തിലല്ലേ കല്യണം
ആഹ് ഓഡ്റ്റോറ്ത്തില്
ആഹ് അപ്പൊ പിന്നെ കുഴപ്പൊന്നുല്ലലേ നമ്മക്ക്‌ന്നാ ആരെ ഒക്കെണ്ടാവലേ ഡ്രസ്സ്‌ അട്പ്പിച്ചാന് നമ്മ രണ്ടാളും മാത്രോള്ളോ
അമ്മ ഞമ്മൾ ചോദിച്ചു നോക്ക എല്ലാവരും ചോയ്ചോക
ആ ഗ്രൂപ്പ് തന്നെ നമക്ക് മെസ്സേജ് അയച്ചോക്കലേ
മ്മ് മ്മ്
ആഹ് ഇന്നെട്ട് എല്ലാ എല്ലാരിം വിളിച്ചിട്ട് നമക്ക് ഒരേ പോലത്തെ ഡ്രസ്സ് കോഡാണ്ട് ഇണ്ടാക്കലേ
ആഹ അങ്ങനെ മ്മക്ക് ആക്കാ ഉം
ഇതിപ്പോ അൻ്റെ പ്ലാന് എയ്നു ഒരേ പോലത്തെടാന്ന്
ആഹ് ഇൻക്കൊരു പ്ലാനിങ് തോന്നി ഒരേ പോലത്തെ ഡ്രസ്സ്‌റ്റാലോന്ന് ഇന്നാ രസല്ലേ എപ്പഴും എപ്പഴും ഇല്ലല്ല പ്പൊ ങ്ങനെ ഒരുമിച്ച് കൂട അങ്ങനെയൊക്കെ തന്നെ ഇപ്പ നമ്മള് കാണുള്ളൂ ചെലോര്ക്ക് അങ്ങോട്ടും ഇങ്ങട്ടും മനസ്സിലാവെന്നെ ഇല്ല ഉ
സാധാരണ കൊറെ ബസ്റ്റീസ് ഒക്കെയാണല്ലോ ഞമ്മക്കിത് എല്ലാർക്കും പാടങ്ങട്ട് കോഡ് അട്ച്ച്ട്ട് ഇണ്ടാക്ക
ആ അതന്നെ എല്ലാരും ആ മെയിൻ ആവ കുടുംബ സാധാരണ കുടുംബ ഫാമിലിക്കാരാണ് ഡ്രസ്സ് കോടുണ്ടാവ തിപ്പോ കൂട്ടുകരുത്തിയാളായി
അതനെ
ഏഹ് ഇന്ന്ട്ട് എന്തേക്കെ കൊഴപ്പൊന്നുല്ലല്ലോ
സുഖാണെ നമ്മക്കോളെ കല്ല്യാണത്തിന് നമക്ക് ഡാൻസ് പഠിച്ചണോ ഓളെ കല്യാണം നമ്മക്കാണ്ട് ഉഷാറക്കിണ്ട് കൊട്ക്ക
ആഹ് അത് പറ്റുലേ
അമ്മുക്കങ്ങട്ട് അടിപൊളിയാക്കെ എല്ലാര ഇതിലും
ഓറ്റങ്ങള അതന്ന അപ്പ ഞങ്ങള് പിന്നെ എന്തിനള്ളആണ് ചോയിക്കും
ആഹ് അതെന്തായാലു ചോയിക്കും ഓല്ക്ക്‌ ഭയങ്കര കുശുമ്പേക്കാരം ഓല് ഞമ്മളെ കാണുമ്പോ ഒരേ പോലത്തെ ഡ്രസ്സൂട്ട്
ഏഹ്
ആഹ ആ പക്ഷെ നമ്മക്കെ ഒരീസം കൂടിട്ട് ഒര്സം കൊണ്ട് പറ്റ്ണ അത്ര ഡാൻസൊക്കെമ്മക്ക് ഇപ്പന്താ പഠിച്ചിട്ട് അന്നാണ്ട് കളിക്ക ആഹ് അതെന്നെ അതൊക്കെപ്പത്തെന്നെ നടക്കൊള്ളൂ പിന്നെപ്പഞ്ഞ് ആര കല്ല്യാണോന്നും ഇപ്പട്ത്ത് വര്ന്ല്ലല്ലോ
ഇല്ലല്ലോ പിന്നെപ്പോ ചെക്കന്മാര്തൊക്കെ ഇണ്ടാവുമ്പോ നമ്മള് പോവോ
ആതന്നെ അതന്നുംമ്മ പോവൂല്ല നമ്മുക്ക് ഇപ്പള അല്യാണം തന്നെ നമുക്ക് അടിച്ചല് പൊളി നമക്ക് ആ ഗിഫ്റ്റ് എന്താപ്പ കൊടുക്കാ നമ്മള് ഗിഫ്റ്റ് എടുക്കണ്ടേ
ഗിഫ്റ്റ് നമുക്ക് ഫ്രെയിം കൊടുക്ക
ഫ്രെയിം കൊടുത്താൽ മതിയോ
ഫ്രെയിം കൊടുക്കണം പിന്നെ ഡ്രസ്സോ ബാഗോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം നമുക്ക്
ആഹ് നമ്മുക്ക് നമ്മുക്ക് ഡ്രസ്സ് കൊടുത്താലോ എല്ലാരടുത്തും പൈസ വിരിപ്പിച്ചിട്ട
ആ എല്ലാവാരും കൂടി ഓ ചെക്ക ഓൾക്കും ഓനക്കൂ ഉള്ള ഡ്രസ് സം കൊടുക
ആഹ് ഡ്രസ്സ് നമുക്ക് അന് ഓരോ ആളൊരു ഇരുന്നൂറൊക്കെ വെച്ചെടുക്കയാണെങ്കിൽ
ആ ഉണ്ടാവേ അയിന് എല്ലാരും കൂടി ശേഖരിച്ചാ ന നടന്ന് സേഖരിച്ചാ നടക്കാത്ത കാര്യങ്ങൾ എന്താള്ളത്
എല്ലാരും ന്നിണ്ടി ഇരുന്നൂറ്പ്യ ഇട്ടിട്ട് നമ്മുക്ക് സാധനം വാങ്ങ ഉം
ഉം
എല്ലാരും പാട് പൈസ എടുത്തിട്ടെ നമ്മക്ക് ഒരു വാങ്ങിക്കോണ്ടാവാം നമ്മുക്ക്
ആന
പിന്നെ നമ്മുക്ക് വേണമെങ്കിൽ ഗെയിം ഒക്കെ പ്ലാൻ ചെയ്യാ
ആഹ് എല്ലടി അപ്പം നമ്മുക്ക് ഷിമ്മർ ഷാള് വേണ്ടേ സിമ്മറ്
ഷിമ്മറ് ത ഷിമ്മർ കാണാൻ രസമാണ് പക്ഷെ തലേ നിക്കൂലേല്ലോ
ആര പറഞ്ഞി തല നിക്കുവല്ലോ നിക്കണ്ടല്ലോ ഞാൻ കൊറേ കുട്ടികൾ ബസ്സിന് ഇപ്പോ ഞാൻ എവിട്കേലും പോകുമ്പോ കാണുമ്പോ തലേയിലൊ നല്ലപോലെ നിക്കണ്ടല്ലോ
ആഹ് പക്ഷെ ഞാൻ ഇവടെ വാങ്ങിയിട്ടൊന്നും ഇത്ര പിന്നെ തൊപ്പെ തൊപ്പിടാണെങ്കി മറ്റേ ബ്ലാക്ക് തൊപ്പില്ലേ അതിന്റെ ഉള്ളിലിട്ടാല് കുറച്ചൊക്കെ പിന്നെനിക്കും പിന്നെ മറ്റേ നല്ല തെളുക്കൊക്കെ ഇണ്ടായതൊണ്ട് നല്ല രസമാണ് ഷാളി ഇടാന് അമ്മക്കെന്തായാലും ശീലടുക്കാൻ പോകുമ്പോളേ നോക്ക നമ്മക്ക് ഡ്രസ്സ് അടുപ്പിച്ച
പക്ഷെ അതെല്ല പിന്നെ പിന്ന് കുത്തി കൊടുക്കണ അല്ലേ
ആഹ് പിന്നെ ആഹ് പിന്ന് കുത്തും വേണം പിന്നെ നമുക്ക് വലിയ മറ്റേ കമ്മലൊക്കെ മേടിക്കണം അപ്പളെ രസ
ആഹ് മറ്റേ ആഹ് സ്റ്റോണിൻ്റെ
ക്കുമ്പോ അല്ലെങ്കി രസം ഉണ്ടാവില്ല
ആഹ്
ഉം അതെല്ല ഇജ്ജ് ഡ്രസ്സക്കെടിച്ചീനല്ലോ പണ്ട് ഇപ്പ എന്താ ഡ്രസ്സക്ക
ഞാൻ അപ്പം മളെ കുട്ടികളായ അപ്പം പിന്നെ അയിമക്ക് ചിന്തിക്കലേ ഇല്ലേ പിന്ന ഞാൻ മറന്നാടി ക്കല് എന്നാലും മറന്നിട്ടൊന്നുമില്ല എന്നാലും ഞാന് ഇൻ്റെ എന്തേലും കീറിയതോ മൂട്ട ഉള്ളതൊക്കെ കുട്ടീൻ്റെയൊക്കെ എന്തേങ്കലും ഉണ്ടെങ്കി
അടി
ചെയ്യും ഇപ്പം ഇപ്പം അതെല്ലാടോ നമ്മളെ അയൽവാസിൽ എല്ലോയിടത്തും മിഷേനാണേ അപ്പൊ അമ്മുക്ക് അടിക്കാനൊന്നും കിട്ടൂല ഉം ഹലോ
ആഹ് ഹലോ
ആഹ് അപ്പ എല്ലോടുത്തും മിഷേനാണ്ന്ന് പറയ
ആഹ് എന്നെ ഇപ്പ ലൂടത്ത് മെഷീൻ ആണ് എല്ലാരും അടിച്ചാലും നിക്കുവ അപ്പൊ വെറുത വെക്കണില്ലല്ലോ ഇപ്പ ആരും
ആഹ് പിന്നെ അതുമല്ല അപ്പം എല്ലാവരും ഇതാ റെഡിമെഡ് എല്ലേ എടുക്കണേ
ഉം റെഡിമെഡ് ഉണ്ട് പഠിപ്പിച്ച അടിച്ചണോലും ഉണ്ട് എല്ലാം ഇണ്ട്പ്പൊ
ഉം
ഉം അങ്ങനെ അന്റെ മാപ്പള എന്താ ചെയ്യണേ
എൻ്റെ മാപ്പള ടി ഇബടെ ടീ ഈ പാലക്കാട് ഒരു റിസോർട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുണ പണിയാണ്
അവിടെന്താണ്
ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക ഈ മറ്റേ ഷൂട്ടിങ്ങിനൊക്കെ ആൾക്കാര് വരുല്ലേ
ആ മനസിലായി മസി
ഉം
എങ്ങനെയ അന്നേരം നാട്ടിക്ക് വരല് വീട്ടിക്കൊക്കെ
നാട്ടിക്ക്‌ എന്താണ് വെരല് എങ്ങനെ വച്ചാല് മാസത്തില് പിന്നെ സ്കൂളൊക്കെ പൂട്ടി ഞങ്ങളാണ്ട് പോക്ക്‌ണ്ട്
എങ്ങനെ
സ്കൂള് പൂട്ടിയ ഞങ്ങൾ പോവും ആണ്ട്
ആഹ് ആഹ് അതെ നല്ല രസയ്ക്കാരല്ലേ
ആഹ് അള്ളാ രസാണ് ഒന്നും പണിയൊന്നും ചെജണ്ടല്ലോ
ആഹ് അതന്നെ അതന്നെ പൂളൊക്കെ ഉണ്ടോ അവിടെ
ആഹ് സിമ്മീം പു സിമ്മിംഗ് പൂൾ ഉണ്ട്
ഓ അപ്പൊ നല്ല രസയികരല്ലോ കുട്ടിയോക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുവല അപ്പൊ
മ് പാർക്കൊക്കെണ്ട് പാർക്കൊക്കെ ണ്ട്
ആഹ് അപ്പൊ കുട്ടിയാൾക്ക് എല്ലാ നല്ല എൻജോയ് ചെയ്യാലേ നമ്മ ക്കും പിന്നെ ഒരു പണിയൊന്നുല്ലാത നമ്മക്കും വെറുത റസ്റ്റ് എടുത്ത്. എങ്ങനെ
ഓളെയ് അവിടെ പോയാല് ആ വള്ളത്തിന്ന് കേറന്നെല്ല്യന്നറിയാ സ്വിമ്മിംഗ് പൂളില് ങ്ങനെ കളിച്ചും
ക്ക് ഒരു കുട്ട്യല്ലേ ഉള്ളൂ
ക്ക്‌ രണ്ട് കുട്ടിയള്ണ്ടെടീ ഒരു കുട്ടിക്ക് രണ്ടര രണ്ടേകാല് വയസായി
ആഹ് ഞാൻ മറന്നിക്ക്ണേ
ഉം ഞാപ്പ അതാണ് പിന്നെ ഒന്നിനും അടിക്കാനും ഒന്നിനും കഴിയൂല. ഗർഭിണി ആയേന്റെ ഷം ഞാൻ പിന്നെ അടിച്ചിട്ടെന്നെല്ല ഏഹ് കേക്കാല്ലടി ഹലോ ഇന്നട്ടെന്താ വർത്താനം എന്താടോ വർത്താനം ഹലോ